ആ ഇണ്ട്
ഇടക് ഇങ്ങനെ കട്ടവാണ് പിന്നെ പിന്നെ എന്തൊക്കെയാണ് ന്നിട്ട് ഡ്രസ്റ്റ് ഇട്ക്കലോണ്ടപ്പോ?
ആ റസ്റ്റന്നെ ഹി ഹി ആ ഇണ്ട് രാവിലെ പത്ത് പത്തര ആവുമ്പോ പണി കെയ്യും പിന്നെ റസ് ന്നെ ഹ് ഹ്. ഇന്ന് പിന്നെ സ്കൂൾ ഇല്ലാതോണ്ടാന്ന്
ആഇന്ന് ആർക്കും ഇല്ലലെ ഇന്ന് സ്കൂള് ഇങ്ങളെ അവിടെ
ഇല്യ സ്കൂളും മദ്രസൊന്നും ഇല്ലല്ലോ
ഉം
ഭയങ്കര മഴയ. അങ്ങ് മഴയുണ്ടോ?
ഇവിടെ ഇപ്പോ കൊറ വാടാ
ആ
ഇവ ഇവിട്
പക്ഷെ ഇന്നലെ നല്ല മഴയി ണ്ടന് ഇന്ന് കൊറച്ച് കൊറവ്ണ്ട്
ആ അതന്നെ അതന്നെ അങ്ങനെത്തന്നെ പിന്നെ ഷോർ ഇമ്മുര് മീറ്റിങ്ങിന് ആരെങ്കിലും പോയ അ നക്ക് ആരെങ്കിലും കിട്ടിയോ
എല്ലാരും പോയില്ലാ ഇല്ല, അസിയു ലബിയു എല്ലാം പർഞ്ഞിട്ടുണ്ടായിര്ന്നു. പക്ഷെ അവര് ലെബി പിന്നെ എങ്ങനെർഞ്ഞിലല്ലാ, അസിക്ക് ഷോർണ്ണോർ പോവാൻ വെയില പറഞ്ഞ്
ഉം
കോഴിക്കോട് ആരും പോയില്ല.
ആഹ്, റ
റാഷി പോയിനാ? ഹലോ!
ലബ്യേ ലബ്യേ ഇൻട്രസ്റ്റ് ഉണ്ട്ന്ന് പറഞ്ഞാ,
അന്നേരം ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടായിട്ടില്ലേനോ? ആഹ് ലേ ഏ അല്ല. അന്നേരം പർഞ്ഞിനി വെറുതെ ഇരിയ്ക്കല്ലേ ഇര്ന്ന് എന്തെങ്കും ചെയ്താ നല്ലേല്ലേന്ന് പറഞ്ഞിട്ടുണ്ടായിനി.
ആ, ആ ഞാനും പിന്നെ അതേഓളോട് പറയാഞ്ഞേ ഓള് നാട്ട്ക്ക് വര്ന്നതും ഓള് ഇതൊക്കെ ഇല്ലേ വിയാര്ച്ചിട്ട് ഞാൻ പർഞ്ഞത്.
ആ, ഞാരേച്ച് ങ്ങള് ലബിനോടെല്ലാം പറഞ്ഞിട്ട്ണ്ടാവും രേച്ച് ഞാൻ ചോയിക്കേയ്നി, ലബിനോടോ അസിനോടെല്ലാം
ഉം,
ആ സമയത്ത് ഇത്ര നിർബന്ധം പർഞ്ഞട്ടി ണ്ടൈല്ല ല്ലെ!
ഇത്രിം നിർബന്ധം പറഞ്ഞിട്ട്ണ്ടായിരുന്നില്ല, പത്തിരുപത് പത്തിരൂവത് ഇരുവത്തിരണ്ട് ആള്ക്കാരൊക്കെ ഞാൻ പർഞ്ഞിക്ക് ണ്, പക്ഷെങ്കില് അത് വല് എല്ലാരും എ ഇത് വർക്കെയ്തിട്ട് ങ്ങട്ട് വരുമ്പളല്ലേ അമക്ക് അയിന്റെ ഒരിത് കിട്ടൊള്ളു.
ഏ വർ വർക്കെയ്യുമ്പളാണല്ലൊ അമ്മക്കൊരു ബെനിഫിറ്റ് ഉണ്ടാവൊള്ളൂ.
ആ ഹ്! എല്ലാരും ഇങ്ങളെല്ലാരും പോയിനാ, ആരെങ്കിലും പറന്നാളന്നും പോയിനാ.
അമ്പതാളൊക്കെ പോയിക്ക്ണ്. ഷൊർണ്ണൂർക്ക് പോ വേറെ ടീമിനെ പോയി കിട്ടിയപ്പോ ഞാന് അവര് മൂന്ന് രണ്ട്മൂന്നാലാളെ കിട്ടിനിക്ക്. ഉം, രണ്ട് മൂന്നാലാൾത്ത് മൂന്നാള് ശൊർണ്ണൂര്ക്കോയി. മറ്റേലൊര് പത്തിരുപത്തിരണ്ടാൾക്കാരൊക്കെണ് പക്ഷെ, മീറ്റിങ്ങിന് പോയത് ഒരു പത്ത് ഒമ്പത് ആൾക്കാരൊക്കെ മീറ്റിങ്ങിന് പോയി. കോഴിക്കോട് മീറ്റിഗിന് പോയിക്ക്ണ്. ഷൊർണ്ണൂർ മീറ്റിന് മൂന്നാള് പോവാന്നൊക്കെ പറഞ്ഞ, രണ്ടാള് പോയിട്ടുല്ലേലോ ഓര് ന്നോടർഞ്ഞി പോവുന്നൊക്കെ ഞാഓരെ പേരൊടുത്ത്, ഞാ പിന്നെ പോവാത്തെ ഞമ്മളറീലല്ലോ?
ആഹ്!
ട്ട് ഞാന് നിമിഷമാമിന്റട്ത്ത് പേരൊക്കെ കൊട്ത്ത്, കയ്ഞ്ഞേൻ്റേശം പിന്നെഞാ ഒലുക്ക് അയ്ന്റെ പിന്നെ സാറിങ്ങനെ ഗ്രൂപ്പില് വിടൊല്ലോരോന്ന്, അതായത് ഞമ്മൾടെ ഡീറ്റെയ് ഏ ന്നെ അവ്ട്ത്തെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ ഇവർക്ക്ന്ന ഇവരെന്തെങ്കിലൊന്ന് പറയാ ഞാ ഫോൺ വെച്ചിട്ട് ഒന്നും പറയണൂല്ല്യാ അങ്ങനെ ഞാൻപ്പോന്നലെ ചോയിക്കാ വരോട്, എന്തായ് പോയിട്ട് മീറ്റിങ്ങൊക്കെങ്ങനെണ്ടായിര്ന്ന്, ഇഷ്ടായോ വർക്കൊക്കെ ഇഷ്ടായോന്നൊക്കെ ചോയിച്ചപ്പളാണ് ഇവര് ആയിത്തെ എന്നഒരു ഒരാളൊന്നും മിണ്ടുന്നില്ല്യാ ഒരാള് പർഞ്ഞ്, പിന്നെ അത് മിൻ ഇൻക്ക് പോവാൻപറ്റിട്ടില്ല്യാ ന്റെനാത്തൂന്റെ കുട്ടി കുട്ടിക്ക് വയ്യാത്തങ്ങക്ക് അറീലെ അപ്പൊ ഓൾക്ക് ഒന്ന് കൂടെ മാറിക്കോട്ടെ വെച്ചിട്ടാ, അപ്പോ നിങ്ങക്ക് പറഞ്ഞ മതിയേ ന്ന് ഞാ പോകുന്ന് നിർബന്ധമുള്ളവര് മാത്രം ഗ്രൂപ്പ് കേറിയാ മതിന്നറിഞ്ഞീന്നല്ലോ.
ആഹ്, അവര്ക്ക് എണ്ണം കൊടുക്കണല്ലേ? ഇല്ല, എന്റെ ഞാന് എത്രയാദ്യം ടോട്ടല് എത്രയോ പത്താളുണ്ടെയിനി, പിന്നഞ്ചാളായി കൊർഞ്ഞിപ്പംമൂന്നാളായിയിട്ടാള്ളത്.
ഹ് ഹ് ഹ് ങ്ങള് കൗണ്ട്ടുത്താ ടോട്ടല്?
ഏത്, മറ്റേ ഡാറ്റന്റെയാ?
ആ
നൂ നൂ നൂറ്റി പതിനാറാ തോന്ന്ന്ന്.
കൊട്ത്തി പിന്നി പിന്നി ചോയിച്ച് പിന്നി കളക് കളക്ടായി കളക്ടായിട്ട പിന്നാലടന്നപ്പോ ഞാൻ പറഞ്ഞ് ഇനി പിന്നെ ന്നാ ഒരായിരം കൊടുത്താളി അർഞ്ഞ്
ആ ആല്ലന്റെ പിന്നെ ഇപ്പൊ ഫോണില് അത്രയൊന്നും നമ്പേഴ്സ് ഇല്ലേ ഓ
ഏ
പിന്നെ നമ്മളും അറിയണം അവരും അറിയണന്ന് പറയുന്നുണ്ടല്ലോ അതുകൊണ്ട് പിന്നെ എവിടുന്നാ ഉദ്ദേശിച്ച് കൊടുത്തില്ല ഫോണിലെ നമ്പറെല്ലാം ഫോണ് മാറ്റിയപ്പോ പോയിട്ടുണ്ടായിനി
ഉം പി ഇന്റത് ആ നമ്പറൊക്കെ പോയിരുന്നു പക്ഷെ നമ്മുക്ക് ഇണ്ടല്ലോ ഇപ്പൊ ഇതില് എന്താ പറയാ ഗൂഗിള് പോയിട്ക്കല്
ആ അങ്ങനെ എടുത്തയാ?
ആ ഗൂഗിള് പോയി എടുക്കലുണ്ട്
ആ അത് പക്ഷെ നിങ്ങ ആദ്യേ ഗൂഗിളില് നമ്മള് സപ്പോർട്ട് ചെയ്യണ്ടേ അതി
ആ അതന്നെ അത് ഞമ്മളെ മെയിൽ ഐ ഡി ഇല്ലേ മെയിൽ ഐ ഡിക്ക് ഇതാക്കി കൊടുക്ക ത്തിട്ട്
ആ ആ ഇപ്പൊ ചെയ്യുന്ന എല്ലാ കോണ്ടാക്സും ഞാൻ ഇപ്പ അങ്ങനെ ചെയ്യല് ആ അത് നമ്മള് ഇഷ് ആദ്യേ നമ്മള് ഫോൺ സേവ് ചെയ്യുന്ന സമയത്ത് ഗൂഗിളിലേക്ക് ആക്കി വെക്ക
ആ അതന്നെ അതന്നെ
ആ ഞാൻ ഇപ്പം ചെയ്യുന്നതില് അങ്ങനെ ചെയ്യുന്നുണ്ട് പക്ഷെ ആദ്യം ഞാൻ ചെയ്തിട്ടില്ല
അന്ന് ചെയ്തിട്ടില്ലല്ലേ ആ അങ്ങനെ കൊറെ കോടാക്ട് ഞാൻ വർക്ക് ചെയ്തിരുന്നപ്പോ നാലായിരത്തി നാലായിരത്തി അയ്യായിരത്തിന്റടുത്തൊക്ക കോൺടാക്ട് ഒക്കെ ഉണ്ട് ഏ
ആ നിനക്ക് ഇഷ്ടം പോലെ ഇണ്ടാവുലേ
ആ ഇണ്ട് കോൺടാക്റ്റ് ഉണ്ട് പക്ഷെ അത് നമുക്ക് എങ്ങനെ അത്രമാത്രം സ്റ്റുഡൻസി നെ കോടാക്ട് ഒക്കെല്ലേ കൊറേള്ളത് അപ്പൊ നമുക്ക് അതൊന്നും നമുക്ക് ഇന്നെ അങ്ങട്ട് പരിചയം ഉണ്ട്ന്ന് പറയാൻ പറ്റില്ലല്ലോ കോണ്ടാക്റ്റ് റ്റ് ഇണ്ട് ഓൽക്ക് ഇന്നെ അറിയാം അറിയാന്ന് വെച്ചാൽ ഇങ്ങനെ മാനേജറായിട്ട് ഇങ്ങനെ ഇണ്ട്ന്ന് അറിയാന്നല്ലാതെ അങ്ങനത്തെല്ല അറിയുള്ളു
ആ അത് അതല്ല ഇപ്പ വേറേ വെബ്സി ഇണ്ട് തോന്നല്ലോല്ലേ
ഉണ്ടാ
ആ പിന്നെ അല്ല നമ്മള് സമീറുപ്പില്ലേ ഓര് പറഞ്ഞിട്ടുണ്ടായിനി അബ്സ വേറൊരു അബ്സ ജോയിൻ ചെയ്ത്ണ് നമ്മള് നമ്മളെ അബ്സെ അല്ല വേറൊരു അഫ്സിയാന്ന് നേവാവിൽ ഉണ്ടായത് തന്നെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിനി
ഏ ന്ന എനിക്കറിയില്ലട്ടൊ
ഇണ്ടാവരിക്കും
ആ ഉം പിന്നെ കുളിയൊക്കെ കഴിഞ്ഞാ?
ഇല്ല
ഇനിയിപ്പോ ഇത് വർക്ക്ങ്ങട്ട് സ്റ്റാർട്ട് ആയെങ്കിലെ ഉള്ളൂ നമുക്ക് ഒരു സമാധാനം കിട്ട
ആ ഈ ഈ മാസം സ്റ്റാർട്ട് ആവുന്നല്ലേ പറഞ്ഞിട്ടുണ്ടായേ
അടുത്ത മാസം ജൂലന്ന് പറഞ്ഞേക്കണ പിന്നെ ഓഗസ്റ്റ്ന്നും പറയുന്നുണ്ട് ഒന്നും ഇങ്ങട് നമ്മക്ക് ഒന്നും അങ്ങട് ഫിക്സ് ആക്കാനണ് ആയിട്ടില്ല എന്നാലേ ഇപ്പൊ ഒരു സമാധാനത്തിൽ നമുക്ക് നിക്കാൻ പറ്റുള്ളൂ
ശബ്ദം ക്ലിയർ അല്ല
ആ
ഇത് കൊറേ മാസം അയിന്റെ ഉള്ളിക്ക് എന്നാ എന്നാ നിങ്ങനെ കൺഫ്യൂഷൻ
ആഹ് അതന്നെ അതന്നെ അതന്നെ കൺഫ്യൂഷനിൽകുകയാണ് നമ്മളിപ്പോ ജോലിക്ക് ട്രൈ ആക്കി കൊറേ ആൾക്കാരൊക്കെ മാക്സിമം കൊടുന്ന് കൊടുത്തക്ക് ണ ഇനി ഇപ്പോ ജോലിക്ക് കേറി വർക്കൊക്കെ പറയുമ്പളാണ് നമുക്കൊരു ഇതില് നിക്കാൻ പറ്റുള്ളൂ ഏ മീശോ മിന്ദ്രോ പൽ ഒക്കെ മീറ്റിങ്ങിന് ഷൊർണ്ണൂർക്ക് മീറ്റിങ്ങിന് പോയിടത്തും ഓൻ പറഞ്ഞിക്ക്ണ് പറഞ്ഞു അറ്റ പറഞ്ഞ കൊടുത്തത് ഇങ്ങനെ തന്നെയാണ് പറഞ്ഞു മീ ശോ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് ഒക്കെ പോലത്തെ മിന്ത്ര ഒക്കെ പോലത്തെ ഒരു ആപ്പാണ് ഏ അതില് നമ്മള് പിന്നെ നേരീട്ടു പർച്ചേസ് ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെയാണ് ട്രെൻഡ്പിൻ
ഓ ഓ കാണിച്ചു കൊടുത്തിട്ടുണ്ടാവും അല്ലെ നമ്മൾക്ക് അന്നേരം ഓൺലൈനിട്ട് എല്ലാം കാണിച്ചു തരുവാചെയ്ത തന്നിട്ടില്ലല്ലോ അല്ലേ
ഇന്നൊക്കെ കാണിച്ചിട്ടുണ്ട് പിന്നെ നമ്മളിപ്പോ നമ്മള് ജീവൻ കസ്റ്റമർ കോൾ ചാർജിന്
ആ ഡയറക്റ്റ്ആയിട്ടു എല്ലാം ഈ മാസം ലാസ്റ്റ് ഉണ്ടാവുന്നെല്ലാം പറഞ്ഞട്ട് പിന്നെ ഉണ്ടായില്ലല്ലോ മീറ്റിംഗ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടില്ലേ ടാറ്റ ഇന്റല്ലോ ഹലോ റെയിഞ്ചു പോയോ ഹലോ
ഇല്ല ഇല്ല അതുതന്നെ പറഞ്ഞ അപ്പൊ ഇന്നത്തെ ഇന്നലത്തെ മീറ്റിങ്ങില് പറഞ്ഞാലാ പിന്നെ ജൂലൈ ജൂലൈത്തെതിൽ ഉണ്ടാവും മെന്ന്